ഹലോ?
ആഹ കേൾക്കുന്നില്ലേ?
ആഹ കേൾക്കുന്നുണ്ട്.
എന്താണ് വിശേഷം സുഖാണോ? ഓ ചായോടി കഴിഞ്ഞു മുറ്റടിച്ചു വാരി. ഇങ്ങനെ അട് കേറി വരാ.
കടി പിന്നെ ദോശയേർന്നു ഞൻ ഇന്നലത്തെ കൊറച്ച്. പിന്നെ മാവ് ബാക്കി ഇണ്ടായിരുന്നു നോമ്പുണ്ടായിരുന്നല്ലോ? അപ്പൊ ഞാനൊ കുറച്ച് ദോഷയും ചോറും ഉണ്ടാക്കാ വിചാരിച്ചേനി. അപ്പ പിന്നെ അസ് അസ് പൊറാട്ട കൊണ്ട ന്നപ്പോ പിന്നെ സാദാ ആ സാദാ. ന്നെ ഹസ് പൊറാട്ട കൊണ്ടന്നപ്പോ പിന്നെ ദോശെ ചൂടാതെ. മാവ് ഫ്രിഡ്ജി കെച്ചു അപ്പൊ അത് ഇന്ന് എടുത്താണ്ട് ചെവീന ചുട്ടുമക്കെടു. ത്ത് മക്കളൊക്കെ ഒരാൾക്ക് സ്കൂളുണ്ട് ഒരാൾ പോയി ഒരാൾ ഇവിടെ ഉണ്ട്.
അ ഒരാക്ക് സ്കൂള്ണ്ട് പക്ഷെ അത് ചെറിയ പനിയ ഇണ്ടായ കാരണം പറഞ്ഞ യച്ചില്ല. പിന്നെ. ഒരു കല്യാണമുണ്ട് ആ അഞ്ചാം ക്ലാസ്സ് അഞ്ചാം ക്ലാസ്സ് മുതലുണ്ട്. അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെണ്ടാവും. മൂത്താള് ഏഴിലാണ്.
ആ ആ
രണ്ടാ നാലാം ക്ലാസ്സിന് ഓർക്കൊക്കെ ഉണ്ട് അഞ്ചു ആറൊക്കെ ഉണ്ട്. പെ ഓനെ പറഞ്ഞ ഓൻക്ക് ഓൻ പോയിട്ടില്ല. ഓൻ പറ യും കുടുംബക്കാര കല്യാണൊക്കെ വരുമ്പോൾ എനിക്ക് പനിയാണ് പറയും അപ്പ ഇനിപ്പോ ഏതായാലും നാളെ കല്യാണം അപ്പൊ ഇന്ന്. റസ്റ്റ് എടുതോട്ടെ വിചാരിച്ച് ഇപ്പ സൈക്കിളേട്ടാണ് ഓടിക്ക്ണ്.
അ അത് ശെരി ആ സൈക്കള് മലും കൂടി പോയാ. നല്ലതായിരിക്കും അയ്മല അങ്ങോട്ട് ആ എന്തോ പിന്നെ എവിടെ കല്യാണം എവിടെ ആരെ കല്യാണ?
കല്യാണം ഇവിടെ മൂത്താപ്പാന്റെ മോന്റെ. പേരക്കുട്ടിന്റെ കല്യാണാണ് അപ്പൊ കഴിഞ്ഞ കൊല്ലം ഇതേ പോലെ ഇതേ ദിവസം. ആ ഇതേപോലെ ജൂണ് ഇരുപത്തിയാറാം തീയതി വന്നപ്പോ ഇവടെ അമ്മോന്റെ മോളെകല്യാണണ്ടയിന് അന്നും. ഓൻക്ക് പനിയായിട്ട് കെടക്കായിരുന്നു. അപ്പ ഓൻ പറയാ കുടുംബക്കാര്ടെ കല്യാണം കൂടണ്ട. കുണ്ടട കല്യാണൊക്കെ വരുമ്പോള്. ഇനിക്ക് പനിയാണ് നിക്ക് വയ്യായണ് എന്നൊക്കെ പറഞ്ഞിങ്ങ ണ്ടേ ഞാൻ പറഞ്ഞ അവിടെ ഇന്നാ നോക്കിരുന്ന. ആഹ്
എങ്ങനെ ചൂടു കൂടിയ പെട്ടെന്ന് അങ്ങ് ഓടി വരുന്നാണാ
ഓടി വരുണ്യാണ് അപ്പൊ ഇന്ന് രാത്രി ഒരുഗുളിക കുടിച്ചിക്കണ് ഇന്ന്പ്പോ രാവിലെ ഒരു ഗുളിക കുടിച്ചിക്കണ് കുടിച്ചിക്ക്ണ്.
ഒന്ന് കാണിച്ചാളെ ഏതായാലും പിന്നെ ഇപ്പത്തെ പനി അണ്. അ അതെ റസ്റ്റും മാണ്ടി വരും ഇഞ്ഞി ഇപ്പ ആ സൈക്കിൾ മേലൊക്കെ പോയഞ്ഞിപ്പോലത് നോക്കണ്ട.
സൈക്കള്മ്മെ പോ പോയ പിന്നെ നടക്ക
ആഹ അതെ അതന്നെ ഉമ് എന്താ പിന്നെ എന്ത ചെയ്യുന്നോ വർക്ക് ചെയ്യണ്ടോ എന്ത് ചെയ്യുന്നുണ്ടോ?
ഇല്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഓൺലൈൻായിട്ട് ഇങ്ങനെ ക്ലാസ് എത്ത് കൊട്ക്കണ് ണ്ട്. ആ അല്ലാതെ പ്രത്യേകിച്ചൊന്നുല്ല. ഞാനിങ്ങനെ എം പി ബി സി പഠിച്ച് കഴിഞ്ഞിരന്ന്. പ ഒരിതിലിങ്ങനെ. നമ്മളിപ്പോ ഈ ഓരോ ഇതുണ്ടല്ലോ മാസിസി അതുപോലെ സി വി എം ഒക്ക പോലത്തെ ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകള ഉണ്ടല്ലോ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അപ്പൊ അതിലക്കെങ്ങനെ ഗ്രൂപ്പ് വഴി യിൊക്കെ ജോയിൻ ചെയ്തപ്പോ ഒരു ക്ലാസ് കിട്ടയിട്ടുണ്ട്
ഏ അത് ശെരി അത് ശെരി ഞാനങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട ഞാനും ഓൺലൈൻ ആയിട്ട് എടുക്കുന്നുണ്ട് ക്ലാസ് അങ്ങനെ പിന്നെ
ഏതിന്റെ കീഴിലാ
ഞാന ഒരു സ്ഥാപനത്തിന്റെ കീഴന്നെ നിന്നീനെ എന്താപ്പൊ ഓൺലൈൻ ആയിട്ട് ഹിന്ദി ഹിന്ദി എടുത്ത കൊടുക്കുന്ന
ആഹ ഹിന്ദി
ആ ഇങ്ങളെ ഏതാടുക്കുന്ന
ഞാന് മൂന്നാം ക്ലാസ് മൊത്തം കേരള സിലബസ്
കേരള സിലബസ് ഇൻഡിവിജൽട്യൂഷൻ ആണോ ബാച്ച് - ബേച്ചാണല്ലേ സി ബി എസ് ഇക്ക് ബേച്ച് ക്ലാസ് ഇണ്ടോ
സി ബി എസ്ഇക്ക് ബേച്ച് ക്ലാസ് ഉണ്ടോന്ന് പിന്നെ ചോദിക്കണ്ടി വരും
ആഹ അ പിന്നെ എന്റെ മോളൊക്കെ ചേർത്തണംന്നുണ്ടായിന ചോദിച്ചതാ സി ബി എസ് ഇക്ക് ഉണ്ടാവാൻ സാധ്യത എല്ലാ തോന്നുന്നു പിന്നെ മോള് ഒന്നില്
ഒന്നില് ഇൻിവിജ്വൽ ആയിട്ട് കൊടുത്താലും ഫീസ് കുറവള്ളതിൽ ചേർത്താൽ മതിയല്ലോ ഫീസ് കുറവുള്ള തന്നെ ഇണ്ടല്ലോ
ആ് അതെ അതെ ശെരി എന്താ പിന്നെ പിന്നെ എന്തൊക്കെ കഴിഞ്ഞോ പണികളൊക്കെ കഴിഞ്ഞോ
പണികൾ മുഴുവനായിട്ടില്ല അതിന്റെ ഇടയില് ഇപ്പൊ ഒന്ന് ഡ്രസ്സ് നളത്തെ ക്കല്യാത്തിന്ന് പോവാന് മൂട്ടാണ്ടായിരുന്നു അതൊന്ന്- രാവിലെ വെള്ളപ്പേരുന്നു ഉം
സ്റ്റിച്ച് ചെയ്യങ്ങള്
ആ്ൻന്റെതൊക്കെ ചെയ്യും പുറത്തൊക്ക ചിതില്ലെങ്കിലും നമ്മുക്ക് വീട്ടിലുള്ള- മോൾക്കും മോളിപ്പോ ചെറുപ്പത്തിന്റെ ഉടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്ന് അങ്ങനെക്കെ കോഡ് ഡ്രസ്സ് കല്യാണം നമ്മെളെ വീട്ടില കല്യാണങ്ങളൊക്കെ വരുമ്പോഴൊക്കെള്ളത് നമ്മള് എട്ടത്തിന്റെ മക്കക്കും ഞങ്ങക്കൊക്കെപാടക്കെ ചെയ്യും
ആഹ അത് ശെരി നിങ്ങള എങ്ങനെ പഠിച്ചത് പോയി പഠിച്ചതാ
അല്ലഅല്ല എന്റെ ഉമ്മ സ്റ്റിച്ച് ചെയ്യ
ആ ആ അത് ശരി ഒരു വിതെല്ലാരും ചെയ്യു ചെയ്യൂല്ലേ അങ്ങനെ പറഞ്ഞേക്കാ
ആഹ
കോള ചെയ്യുമ്പോക്ക അങ്ങനെ പറഞ്ഞക്കെ സ്റ്റിച്ച് ചെയ്യയാണ് എന്റെ ഞങ്ങളൾത് ചെയ്യും ഞങ്ങത്
ആഹ് ഞങ്ങത് ചെയ്യ പുറത്തേക്ക് ഞാൻ ചെയ്ത് കൊടുക്കായി എന്റൊക്കെ
ആ ഒന്ന് നോക്കിയാ മതി ഒന്ന ഇണ്ടായ എന്തായാലും നമുക്ക് ചെയ്തു കൊടു ക്കാലോ എന്തേലും ഒക്കെ കിട്ടുവല്ലോ ഒക്കെ അയിനൊക്കെ നല്ല സ്കോപ്പുണ്ട് ഏ അത് ശരി ആ എന്നാലും നമ്മ തന്നെ അടിക്കാന്നാല് വല്യതല്ലേ ആ അതെ അപ്പൊ ഞങ്ങൾക്കൊക്കെ ന്റെ മക്കക്ക് ആ യൂണിഫോം രണ്ട് യൂണിഫോമോ മോക്കുകളിന് എണ്ണൂറ് രണ്ടെണ്ണത്തിന ആണ്ലെ
യൂണഫോമൊക്കെ ഞൻ തന്ന അടിച്ച കയിഞ്ഞ കുറെ ഞാൻ തന്നെ അടു രണ്ട് കൂട്ട് അയിൽ ഒരു കൂട്ട നല്ല ഉണ്ടായിന്നപ്പോ ഒരുകൂട്ട് ഇപ്രാവിശ്യം അടിച് പിന്നെ ആൺകുട്ടിൾത് വല്ലാതെ വശല്ല പെൺകുട്ടിൾത്ഒപ്പിക്കും
ആഹ ന്നാലുംങ്ങക്ക് എത്ര ആളാ മക്കള്?
ആണ് ഇപ്പ ആൺകുട്ടി. രണ്ടാമത്തെ പെൺകുട്ടി. ചെറുത് ആൺകുട്ടി ഓന് മൂന്നാമത്തെ ആള് എൽ കെ ജി ല
ഓ ശെരി ആ അല്ല എല്ലാരും പോലെടുത്തീണല്ലെ സ്കൂളിലൊക്കെ പോലെടുത്തി
ഉം രാവിൽത്തെ കറി എന്താണ്
രവിലെ പ്പൊ മീൻണ്ടടെ അത് വെക്കണം മുറിച്ച് നിലെ വ.. ചായടി കഴിഞ്ഞു പിന്നെ ഉച്ചക്കുള്ളങ്ങനെ അത് ഞാൻ ബീഫ് കറിണ്ടായിരുന്നു. ബീഫ് ഇന്നലത്തെ കുറച്ച് തരാം അതെ അതൊക്കെ അഡ്സ്റ്റ് ചെയ്ത
പോഓണ അതെ ഞാൻ ഇന്നെലെ രാത്രി ഇലെ വൈകുന്നേരംറട്ട ഉണ്ടായിരുന്നു അപ്പൊ എല്ലർക്കും നോ്പോണ്ടപ്പോപ്പ ചറിയൾക്കെല്ല എല്ലാർക്കും നോമ്പുണ്ടായിരുന്നു അപ്പോ നോമ്പ് നോറ്റപ്പയൊന്നോട് പറഞ്ഞ് ഇനിപ്പൊ എല്ലാർക്കും തൃപ്തിയുള്ളാ ഐറ്റം ആയിക്കൊട്ടെ വിചാരിച്ച്. ഒരു പത്ത് പതിനെട്ട് പൊറാട്ട കൊണ്ട് വന്ന് അപ്പോ ആർക്കും വല്ലാതെ ആവശ്യം ഉണ്ടായില നോമ്പ് നോറ്റപ്പോ. അപ്പൊ എന്നും തിന്നണം കൂടി തിന്നിയില്ല.
കയ്യണ് കയ്യൂലാ ഞാനി ഇന്നലെ കഴിച്ച പോയക്ക് ൻക്ക് ഒരു ഭാഗത്ത് വേദന വയറുവേദനൊക്കെ ഇങ്ങോട്ട്.
ഒരു ആഹ് ഒരു പൊറാട്ട തിന്നപ്പം തന്നെ എല്ലാവർക്കും മടുത്തിട്ട് പതിനെട്ട് പൊറട്ട. കൊണ്ടു വന്നീല് ഒമ്പെണ്ണം ആകെ ചെലവായത് ആര് അഞ്ചാള് തിന്നിട്ട്.
ആഹ് അതന്നെ.
ഒമ്പെണ്ണം ആകെ ചെലവായത് അപ്പതന്നെ വാപ്പു ചോയ്ക്കണ്ട് ഇതാ ഇപ്പ നിങ്ങളെ കണക് ക്കു കൂട്ടിക്കാണ്ട് അപ്പോ പോയി രണ്ടെണ്ണത്തിന് മൂന്നെണ്ണത്തിക്കെ കണക്കെടുത്ത്.
ആഹ്. ആഹ് അപ്പൊ നമ്മള് വിചാരിക്കു കിട്ടണ അപ്പൊ രണ്ടെണ്ണം തെകയൂല ന്നൊക്കെ വിചാരിക്കേ.
ഞാൻ. ഞാൻ പറഞ്ഞ് ചോറൊക്കെണ്ടെ രാത്രി കേട്ക്കണ നേരത്ത്ക്ക് ആവശ്യുള്ളർക്കൊക്കെ കുറേശ്ശെ എന്തെങ്കിലും കഴിച്ചുങ്ങാട്ട് കിടക്കാം. ബാക്കി പിന്നെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് നേരം വെളുത്തപ്പം ഓരോരുത്തര് പിച്ചി ചീന്തി പിച്ചി ചീന്തി കൊണ്ട്പോയി. എടുത്തു അപ്പൊ ഞാന വെ എറച്ചിക്കറി യുണ്ടായപ്പം പിന്നെ വെള്ളപ്പത്തിന് മാവ് അരക്കാൻ വേണ്ടയിട്ട് എടുത്ത് വച്ചിരുന്നു അപ്പൊ രാത്രിയപ്പോ ഞാന് പൊറാട്ട ബാക്കി കണ്ടപ്പോ പിന്നെ ഞാന് അരച്ച് ച്ചീല അങ്ങനെയങ്ങ് ഫ്രഡ്ജ്ക്ക് കെടുത്തുവച്ചു പിന്നെ ഇപ്പ നേരം വെളുത്തപ്പം തോന്നി ഇനിപ്പോ നാളെ കല്യാണം ഉണ്ട് നാളെ അരയ്ക്കാൻ കൂടൂല. മറ്റന്നാള് ഇന്നിപ്പോ വൈകുന്നേരം കല്യാണം വീട്ട്ക്ക് പോണം. അഹ് ആഹ് ഓഡിറ്റോറിയത്ത്ന്നാണ് അപ്പൊ ഞാൻ രാവിലെ എന്ത് കാട്ടി സുബഹിസ്കാരം കഴിഞ്ഞെ ഞാന് വേഗം അണ്ട് അരച്ച് വച്ചു വെള്ളപ്പത്തിന് അപ്പൊ അയിക്കൊരു വിരുന്നുക്കാരും വന്നു. അപ്പൊ അവരും കഴിച്ചു വെള്ള അപ്പ ആയതുകൊണ്ട് വേഗം കൊണ്ട് വച്ചു കൊടുക്കാനായി. അത് അന്തമാൻന്ന് പറയു അന്തമാനിലെ അവിടത്തെ ഒരു വല്യാ ഇപ്പാന്റെ ജ്യേഷ്ഠന്റെ മക്ക ക്കളുണ്ട് അന്താമാൻനിക്കോബാറില്ലേ അവ് ആഹ്. കല്യാണത്തിന് ഇതിന് വേണ്ടി വന്നാണ് അപ്പ ഇങ്ങട്ടോക്കെ വരണതാണ് അവര് വേറൊരു മുത്താപ്പാന്റെ അവിടാണ് നിക്ക ഇപ്പൊ ഈ കല്യാണം. ഉള്ള അവിടുത്തെ മൂത്ത കാക്കാടെ യവിടെയാണ് നിക്കുക എപ്പ വന്നാലും. അപ്പൊ പിന്നെ അവര് ഞങ്ങളൊക്കെ കാണാൻ വേണ്ടീട്ട് ഇങ്ങണ്ട് വരും. അവര് ഒരു ഫാമിലിക്കാര്. എപ്പളും വരുന്ന ആൾക്കാരാണ് അവര് അവരെ അവിടുത്തെ മകളെ കെട്ടിച്ചിരിക്കുന്നതും കണ്ട്.
നിങ്ങള് അങ്ങോട്ട് പോകലുണ്ടോ?
ഇല്ല ആഹ് അത് പോം പ്ലെയിനില് നമ്മള് എല്ലാരും കൂടെ ഓരു രണ്ടാളും. മാപ്പിളെ പെണ്ണുങ്ങളും കൂടി വരണമാതിരി നമ്മള് അഞ്ചാളും എങ്ങനെ അപ്പ നമ്മള് ഒറ്റക്ക് പോവാൻ പറ്റില്ലല്ലോ ഇപ്പം.
ആഹ് അതെ അതന്നെ അതന്നെ എല്ലാരും കൂടെ പോണം.
ടിക്കറ്റ് എടുത്ത് പോരുന്നതാണ് നമ്മളെ ഇതല്ലല്ലോ നമ്മളെ കൺട്രി അല്ലല്ലോ. അന്തമാൻന്ന്റിയില്ല ആറ്റാമാൻ നിക്കോ അവര് മൂത്താപ്പായിട്ട് അങ്ങനെ പോയതാണ് നാടു വിട്ട് പോയതാണ്. ആഹ് മുത്താപ്പായിട്ടും നാട് അവിടെ സെറ്റില് ആയി അവിടെ കല്യാണം കഴിഞ്ഞും. സെറ്റിലായതാണ് അപ്പൊ മക്കളൊക്കെ അ അവിടെ ആണ് പിന്നെ അവിടുത്തെ ഒരു മരുമകന് ഒരു മുകളെ കെട്ടിച്ചിക്കണത് ഈ നാട്ടക്കാന്നൊള്ളു.
ആഹ് ആഹ്.
ആഹ് അങ്ങനെ ആഹ് മ മരുമകന് വരുന്നതാണ് മൂപ്പരെ നാട്ട്ക്ക് വരുന്നതാണ് അ പ്പൊ ഇങ്ങട്ട് വരുന്നതാണ് അപ്പൊ ഇവിടെയാണ് നിക്ക കുറച്ചു ദിവസം ഒരു അഞ്ചാറ് ദിവസൊക്കെ ഇവിടെ നിന്ന്. ഇപ്പൊ മുപ്പതാം തീ അവര് തിരിച്ചു പോവുവാണ് ഭാഷ ഹിന്ദി.
ഹിന്ദി അല്ലേ.
ആഹ് ഒക്കെ ജോലിക്കാരാണ് ഫുള്ള് ജോലിക്കാരാണ് അവര് മിലിറ്ററിയിലും. പോലീസിലും ഏഹ്. മറ്റേ നഴ്സായിട്ടും ഒക്കെ ഫുള്ള് ജോലിക്കാരാണ് ഇപ്പം രണ്ടാളും റിട്ടേഡ് ആയ ആൾക്കാരാണ് ആഹ് നല്ല വി വിദ്യാഭ്യാസമുളള ആള്‍ക്കാരാണ് ചെറിയ ദ്വീപ് ആണല്ലോ ചെറിയൊരു പ്രദേശമാണല്ലോത് ദ്വീപല്ലേ അത്. പലവട്ടായായിട്ട് ഞങ്ങളൊക്കെ വിളിച്ചിക്ക്ണ്. നമ്മക്ക് അയിന് പോവാനും ഒരുങ്ങാനും പറഞ്ഞമാതിരി ഓർക്കിപ്പൊ. അയിന് മുൻ എന്നോട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് വെള്ളപ്പത്തിന്റെ കുടെ അപ്പൊ ഇങ്ങനെ ചോയിച്ചതാ ഞാനപ്പൊക്കെ അപ്പോ അറച്ചിണ്ടാക്കിയപ്പോ എന്നോട് പറഞ്ഞ് ഇത് നല്ല ടെ നല്ല ടേസ്റ്റ്ണ്ട് നല്ല സോഫ്റ്റായിക്ക്ണല്ലോ തെങ്ങനെ ഉണ്ടാക്കിയന്ന് അല്ല മലയാളം പറയും
അയാക്കറിം ആഹ്‌
ആ താത്ത കൂടുതലും ഹിന്ദിയാണ് പറയാ അവര് തമ്മിൽ സംസാരിക്കാണുമ്പോ ഹിന്ദിയ പറയാ പശ് പ്പവടെ വന്നിട്ട് മലയാളം പഠിച്ച്ക്ക്ണ്. അത് നമ്മളെ നാട്ടിലല്ലേ അതോണ്ട് മലയാളം പഠിച്ചിക്ക്ണാള്. പക്ഷെ അയിന്റെ കൂടെ മക്കളും കാര്യങ്ങളും വന്ന് മക്കളും പേരകുട്ട്യാളൊക്കെ വന്നിട്ടുണ്ടെങ്കിം ഫുള്ളി ഹിന്ദി പറയ. നമ്മക്ക് മൻസ്സിലാവുല. അവര് പിന്നെ ഇബര് ഇബര് തർജ്ജമാക്കി തര്ലാണമ്മക്ക്
തന്നെ അഹ് പിന്നെ അങ്ങനണ്ട് പോയതായിരിക്കൂലേ അങ്ങനെ
അപ്പൊ ഇന്നോട് പറിണ്ട് ഞങ്ങളിന്നിപ്പോ മുപ്പാന്തി പോവും. റിട്ടൺ ടിക്കറ്റ് ഇട് ത്തപ്പോ റിട്ടൺ ടിക്കറ്റ് ബടെ വന്നപ്പട്ത്തതാണ് ന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പൈസന്റെ കണക്ക് പറഞ്ഞപ്പോ മൂപ്പതിക്ക് മലയാളം പറഞ്ഞിട്ടാണ്ട് തിരിയാതെ എന്നോട് പറഞ്ഞ് ലാസ്റ്റ് നയൻ തൗസൻഡ് ടു ഹൺണ്ട്രഡ് ആണ് നംതി ഇനോട് പറഞ്ഞതപ്പോ ആദ്യം പർഞ്ഞപ്പോ തൊള്ളായിര സംതിങ്ന്നല്ലെ തൊള്ളായിരം അല്ലേല്ലോ അമ്പതിനായിരം അല്ലേ അപ്പൊ ഇന്നോട് അപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞു പിന്നെ അപ്പള അങ്ങനെയാണ് പിന്നെ അയിന് പറഞ്ഞന്നപ്പളാണ് പിന്നെ മനസ്സിലായത് കാരണം മുപ്പത്തിയാര് ആ നാട്ടുകരത്തിയാണ് ഓളെ ഇങ്ങട്ട് അവളെങ്ങട്ട് കെട്ടിച്ചൊട് ന്നേന്റെശാണ് മലയാളം പഠിച
ആഹ് എന്നാലും നല്ല ഫാമില്യെക്കായീലെലേ നല്ല കുടുംബൊക്കെ കിട്ടി ഏതായാലും കൊഴപ്പല്ലാതായല്ലോ, പിന്നെ ഇങ്ങോട്ടൊക്കെ പിന്നെ അങ്ങനെ പോയ ടൈമില് ഇങ്ങോട്ടൊക്കെ കോണ്ടാക്ട് ണ്ടായിന്യോ
പോയ ടൈമിലിണ്ടായില്ല. പിന്നെ കുട്ടികളായി മക്കളായിട്ടൊക്കെ എന്തോണ്. പക്ഷെ ഞാനീ ക്ക്‌ ഞാൻ ൻ്റെ ഹസ്ബന്റിന്റെ വീട്ട്ത്തെ കാര്യാണ് ഇന്റെ വിട്ട്തല്ല അപ്പെ പിന്നെ അമ്മക്ക് അമ്മക്ക്‌ വന്നീന്റെ ശേഷള്ള അറിവല്ലേ ഉള്ളൂ. നമ്മുക്ക് വന്നീന്റെ ശേഷള്ള അറിവുകളേ ഉള്ളെ
ഇതൊക്കെണ്ടാവും കോൺടാക്ട് ഒക്കെ ഉള്ളത ടൈ ടൈം ആയിട്-
എപ്പളും വിളിക്കും എപ്പളും അവര് എച്ചാലും ഒ ഓരോരുത്തര്ച്ചാല് അവർ കൂടുതൽ നിക്കലും മറ്റേ മൂത്താപ്പാൻ്റെ ഇപ്പ ഈ കല്യാണള്ള
കല്യാണള്ള വ്
മൂത്ത മകന്റോടെയാണ്. അപ്പൊ അവർക്കാണ് കൂടുതല് കോണ്ടാക്ട് ഇള്ളത് പക്ഷെ അവർ വന്നാല് നമ്മള് മറ്റുള്ള എളാപ്പാരിം ക്കെ മക്കളെ എല്ലാരിം കാണാൻ വേണ്ടിട്ടൊന്ന് വെര്നം. വന്നു പോകും
ആതന്നെ
അതിവര് മാത്രേ കൂടുതൽ വര്ലൊള്ളൂ. എപ്പളു എപ്പളും വര്നാൾക്കാര്, കാരണം ഇവരെ നാട് വടേണ് അവരെ ഉം മാപ്പിൾന്റെ നാട് വടേണ്. അപ്പം പിന്നെ ആവരെ അയാളെ എടക്കെടക്ക് അയാളെ നാട്ട്ക്ക്ണ്ട് വരുമ്പള് പെണ്ണുങ്ങളും കൂടെണ്ടാവും അപ്പങ്ങനെ വര്നതാണ് ആഹ്
ഏതാ നാട്
ആഹ് ഞാങ്ങനെ ആ ഞാൻ അങ്ങനെ ആലോയ്ക്കും. അപ്പന്നോട്ങ്ങനെ വർത്താനം പർഞ്ഞപ്പോ പ പറഞ്ഞികാണ്ട് പറയാണ് ഞാൻ രാവിലെ വെള്ളപ്പം രാവിലത്തെ സുബൈക്കാണ് വള്ളപ്പത്തിന് അരച്ചെക്കണെന്നെ ആ വാണോ വാണ്ടോ വാണോ വാണ്ടേ ച്ട്ട് ന്നലെ രാത്രിയണ്ട് ഫ്രിഡ്ജ്ക്ട്ച്ചതേര്ന്ന്. അപ്പന്ന്ട്ട് രാവിലെണ്പ്പൊ വെള്ളപ്പത്തിനര് ചച്ചിട്ട്ണ്ടാക്കിട്ട്ള്ളത്ന്ന് പറ്യ. നാന്പ്പൊ പ്പ ചായ്, ആ ഓക്കെ ഓക്കെ ശരി